ആഹ് കേക്കാം കേക്കാം എന്തോ എടുക്കുന്നു ആഹ് ജോലിയക്കഴിഞ്ഞാ?
ജോലിക്ക് കേറണം ഇനി
എവിടാ വർക്കെയ്യുന്നെവിടാ?
ആഹ് ഇവിടെ അടു അടുത്തന്നെയാ
പിന്നെ മഴയെക്കെ ഒണ്ടോ അവിടെ?
മഴയില്ല പക്ഷെ ഇപ്പം ഒരു മൂടി കെട്ടിയ കാലാവസ് ത്തയാണ് മിക്കവാറും ഉച്ചക്ക് പെയ്യുവാരിക്കും.
അതെ ഉച്ച കഴിഞ്ഞിട്ടിരി ഇല്ലല്ല ഉം പിന്നെ ആ ഞാനിവിടെ കുഞ്ഞിനെ നോക്കിക്കോണ്ടിരുന്നതാ മോന് ണ്ടേ
ആണോ ചെറിയ കുഞ്ഞാണോ?
രണ്ട് വയ ഉം അപ്പ അവന് ചോറെ കൊടുത്തിട്ട് ഇങ്ങോട്ട് വന്നിരുന്നതേ ഉള്ളു ഉം പിന്നെ വേറെന്തോണ്ട് വിശേഷം?
വേറെ വിശേഷം ഒന്നുവില്ല സുഖായിട്ടിരിക്കുന്നു ഇല്ലില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല
കഴിഞ്ഞിട്ടില്ല ഓഹോ പഠിക്കയാണോ അല്ല ജോലി ആ ജോലിക്കൊക്കെ ഓഹോഹോ ഉം പിന്നെ വീട്ടിലാരൊക്കെ ഇണ്ട്?
വീട്ടില് അച്ഛനും അമ്മേം ഞാനും മാത്രേ ഉള്ളൂ
പിന്നെന്താണ്? വേറെന്താ വിശേഷം ഇല്ലില്ല കഴിച്ചില്ലടാ ഹസ്ബന്റ് വരാനുണ്ട് അ പ്പം അത് കഴിഞ്ഞിട്ട് കഴിക്കണം ഹസ്ബന്റ്‌ വരാനുണ്ടോ അപ്പൊ? വന്നിട്ട് കഴിക്കാന്ന് കരുതി
ഉച്ചക്ക് ഉണ്ണാൻ വരുവോ?
ആ അതെ അതെ ഉണ്ണാൻ വരും ഇവിടെ അടുത്തുവരെ പോയേക്കുന്ന് അപ്പം വരോന്ന് വിളിച്ച് പറഞ്ഞ്
ആണല്ലേ അമ്മൂ
പിന്നെ എന്തുവാ കുക്കിങ്ങൊക്കെ ഇഷ്ടാന്നൊ
ചെറുതായിട്ടൊക്കെ ചെയ്യും. ചെറുതായിട്ടെല്ലാം ചെയ്യും.
ഉം അതോ ഉമ്മയാണോ മൊത്തം ചെയ്യാറുള്ളേ
ചെയ്യും ഞാനും ചെയ്യും പാചകത്തോടൊക്കെ താല്പര്യമാണ്.
പിന്നെ എന്താണ് ഹോബി
വായിക്കൻ ഇഷ്ടാണ്
ഉം ഇംഗ്ലീഷോ അതോ മലയാളം അങ്ങനെയെ വായിക്കാൻ ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ കല്യാ
ആ സ അതെ സമയം കിട്ടാറില്ലല്ലേ ആ ഞാൻ എനിക്ക് പിന്നെ. രാത്രിയിലൊക്കെ സമയം ഉള്ളകാരണം.
മലയാള നോവലാണോ ടോ?
ആഹഈ ചെറുകഥ നോവല് അങ്ങനെയൊക്കെ വായിക്കും.
എഴുതുവോ?
എഴു എഴ ഇല്ലല്ല എഴുതത്തില്ല വായന മാത്രമേ ഉള്ളൂ.
ആ ആ പിന്നെ ഗാർഡനി ഗാർഡനിങ് ഒക്കെ ഉണ്ടോ?
ആ ഉണ്ട് ചെറിയ രീതിയിലുണ്ട്.
ഉം
ഇ ഇഷ്ടാണോ ചെടിയൊ
ആ ഇഷ്ടമാണ് ഇഷ്ടമാണ് ചെടികള് ള്ള ഇഷ്ടം വേ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഹോബിയൊന്നുമില്ല. ആഹാ
ആണല്ലേ വീട്ടിലുണ്ടോ ചെടികളുണ്ടോ?
ഓ ഇഷ്ടം പോലെുണ്ട്. ഇപ്പൊ അടുത്തത്ങ്ങനെ വെക്കാന് ഇങ്ങനെ ഓരോ ഐഡിയസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്ക്യാ എങ്ങനെ പുതിയ ഐഡിയ എടുക്കും. പ
ആ അതാവുമ്പോ സമയം പോക്കളൂ കുഞ്ഞുണ്ട് ആണല്ലേ.
പിന്നെ പിന്നെ എന്താണ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടോ വീട്ടിൽ
അങ്ങനെ ഇല്ല ചെറിയ രീ ഇല്ലല്ല ചെറിയ രീതിൽ ചീരയും, മുളകും, അങ്ങനെയൊക്കെ ഉണ്ട്.
ആഹ മഴയത്തൊക്കെ ഭയങ്കര പാടായി മഴയത്തൊക്കെ നിങ്ങളിടുവോ ശിരിയൊക്കെ ഇടുവോ?
ഉ അത്യാവശ്യം നമുക്ക് വേണ്ടതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ആയിപം പോയി.
പിന്നെ
മഴ തുടങ്ങിയില്ലല്ലോ ഇനി മഴ കിടക്കുന്നതല്ലേ ഉള്ളൂ.
ആ മഴ കിടക്കുന്നുള്ളൂ പക്ഷെ മഴ ഇതുവരെ വന്നിട്ടില്ല. നല്ലൊരു മഴ നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠി അെ സമയത്തോകൊ എന്തുലോ മഴയായിരുന്നു. ഉം ഇപ്പടുത്തെ പിള്ളേർ ഇതൊക്കെ അതെ നമ്മളുടെ പിള്ളേർക്കൊന്നും മഴ കിട്ടാനില്ല.
കിട്ടാനില്ല മിക്കവാറും ഓണം വെക്കാുമ്പോഴത്തേക്കും മഴ പെയ്യുായിരിക്കും. കഴിഞ്ഞ ഒരു ര ആ കഴിഞ്ഞ ഒരു രണ്ട്, മൂന്ന്, വർഷമായിട്ട് ഓണത്തിനാണല്ലോ മഴ.
ആഹ ആഹ
ഈ സമയം ഓണോ വെള്ളത്തിലായിരിക്കും.
ഉ ഓണം വെള്ളത്തില ഓണത്തിനങ്ങും പോകനും പറ്റത്തില്ല എക്കോട്ടേങ്കിലൊക്കെ ട്രാവൽ പോവോ?
ഇല്ല ഞാന് ജോലിയുള്ള കാരണം അങ്ങനെ പോവാാറില്ലേ. ഒരു ദിവസം മാത്രമേ ഉള്ളു അവധി.
ഓ വീട്ടാരൊക്കെ എയിട്ട് ഇപ്പോഴെങ്കിലുംക്കെ പോണം.
അതെ ദിവസം വീട്ടിലങ്ങ് ഉറങ്ങി അല്ലാതെ അങ്ങനെ തീർക്കും
ഉഹ
എവിടെെല്ലക്കും പോവോ
ആ ചില സമയങ്ങളിലൊക്കെ ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ടത്ല്ലേ മറ്റേ മൂത്തരാളങ്ങളുണ്ട് അപ്പം പുള്ളി രാവിലെ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പം അവിടെരു അവധി നോക്കിയിരിക്കല്ലേ ആ അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി
അതെല്ലേ ആഹഹ അപ്പൊ കൊഞ്ഞന്ന സ്കൂളിൽ പോയോ
ആഹ പോയി പോയി ഇയിപ്പോ മൂന്ന് നാല മണി ആവുമ്പോഴത്തേക്ക് തരും ആ പിെ അതിനന്െന്തെങ്കിലും ഉണ്ടാക്കണം അത് ചോറൊന്നും കഴിക്കത്തില്ല വന്ന
ആഹ് വന്നാലല്ല അല്ല വലിയൂരു തന്നെോറ് കഴിക്കും
ആഹ ചോറൊക്കെ ഭയങ്കര പാടാ എനിക്കും ഭയങ്കര പാടായിരുന്നു എന്റെ പിന്നിലേൊക്കെ ഞാൻ ചോറ് കഴിക്കത്തില്ല രാവിലത്തെന്തെങ്കിലുംക്കെണ്ടെങ്ക അത് കഴിക്ക പിെ അല്ലെങ്കിൽ എെങ്കും സ്ാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അ ഉണ്ടാക്കി വ ഉ ഇ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ ഭ ഇടെ ദേഷീ്യ ഉ ചോളു പിനെ കഴിക്കത്തിയില്ല ആഹ് അവിടെൊക്കെ പതിനൊന്നര ആവുമ്പോ അടുത്ത് ലഞ്ച് ബ്രേക്ക് വരും ഉ അപ്പൊ അത് കഴിഞ്ഞ െ രണ്ട മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് സ്നാക്സ് ടൈം രാവിലെ സ്നാക്സ് ടൈം ഇല്ല ഫസ്റ്റ് സ്റ്റാൻഡേഡ് ആയോണ്ടണ്ട് പതിനൊന്നര ആുമ്പം കഴിച്ചിട്ടുണ്ട് പിന്നെ രണ്ട മണിയാവുമ്പം നമ്മൾന്തെും സ്നാക്സ് കൊടു അപ്പൊ അത് കഴിപ്പിക്കുകയാണ് പിന്നെ ഇവിടെ വരുമ്പോഴ പ്രേ മൂന്നേ മുക്കാല് നാലല്ണിയക്ക ആകും എവിടെ എരുമ്പഴിയ ചോദിക്കാം അമ്മേ വല്ല ഉണ്ടോ
ആഹ് ഇന്ന് ജോയ്ജ വരുന്ന അല്ലേ
ആ അത്ന്നെ വരുമ്പം എന്തെങ്കിലും ഫ്രൂട്ട്സോ ലിച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമായിപ്പോും ഇപ്പൊ ലിച്ചി സീസൺ അല്ലേ? ഉ പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി വെക്കണം അല്ലെ എന്തെങ്കിലും ഒരു മുട്ടായി എന്തെങ്കിലും മുട്ടായി മതി. ആ അതെഅല്ലെങ്കിൽ ഐസ്ക്രീം.
ആഹാ.
ഉ ഏതെങ്കിലും. വേണം പക്ഷെ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും നൂഡിൽസോ,
ആഹാ ഇളയാള് മോനാണോ? വഴക്കുണ്ടാവതോ
അയ്യോ അടിയാ അടിയാ പൊരിഞ്ഞ അടിയ തലക്ക് പ്രാന്തടത് ഓ ചില സമയത്ത് ഭയങ്കര കെട്ടിപ്പിട പിടിത്തവും ഉമ്മാവെക്കാലുംഒക്കെ ചില സമയത്ത് എന്റെ പൊന്നേ നമ്മള് പോലും നമ്മള് പോലും ഇങ്ങനെ അടികൂടിട്ടില്ല.
അതെയ അതെ ഒരു വഴക്ക് കഴിഞ്ഞ ഒരു സ്നേഹം ഉള്ളതല്ലേ.
ആ അത് തന്നെ പിന്നെ അവിടെയൊക്കെ അവ അവിടെല്ലേ ഉള്ളൂ.
അതെ അതെ വേറെ വീട്ടില ആാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയൊക്കെ ഉണ്ടോ?
വെറെ ഇവിട ഹസ്ബൻറ് വീട്ടിലാണ് ഹസ്ബൻഡ ഉണ്ട് ഞാന് പിള്ളേർ പിന്നെ അമ്മയുണ്ട്.
അമ്മയുണ്ടല്ലേ.
ഞങ്ങള് എം ഒരു കൂട്ടുകുടുംബം ആരുന്നു പിന്നെ എല്ലാരും ഷിഫ്റ്റ് ആയി. അതെ ആ മൂത്ത ചേട്ടൻ തന്നെ അങ്ങ് മസ്കറ്റി ഗൾഫിലാ അവരവിടെ രണ്ടാമത്തെചേട്ട പുതിയ വീട് വെച്ച് താഴെ ഞങ്ങളുടെ വീട്ടില തൊട്ട് താഴെ തന്നെ. ഉം ങ്ങള്ൾ മാത്രേള്ളൂ ഇവിടെ. ഇല്ല ഇല്ല അമ്മക്ക് ജോലിയൊന്നുല്ല ഉം.
ള ള്ളോണ്ട് പിന്നെകൊ പഠിയാക്
അതെ അതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അമ്മേ അങ് നോക്യോളൂ എന്നെച്ചാ ചോറ് വെക്കുന്നാര്യാങ്ങളും പിന്നെ മീനൊ മീനൊക്കെ വെടുച്ചോണ്ട്ന്ന അതൊക്കെ വെട്ടി തരും പിന്നെ ഉച്ചക്ക്ത്തോളം എന്തെങ്കിലും ഒക്കെ അരിഞ്ഞൊക്കെ തരും. ഇത് പുള്ളാര് സ്കൂളി പോവുന്നോണ്ട് രാവിലെ ഒരുമാതരപ്പെട്ട ജോലിയൊക്കന്ന കഴിയും.
ആണോ ഫ്രീയാണ് ആ അതെ അതെ പിന്നെ സമയത് പോലെണ്ട്
മോള് വരുന്നരു സമയുണ്ട് പിന്നെ ഇവന്റെ പുറകേ കിടന്ന് ഓടണം അതേള്ളു. ഇവനെന്തെങ്കില്ക്കേ കുരുത്തക്കേടൊക്കേ ഒപ്പിച്ചോണ്ടേരിക്കും.
ആണോ?
ഹും കുരുത്തകേടാ. ഉം പിന്നെന്താണ് വേറെ?
വേറെ വേറെ വിശേഷഒന്നുല്ല ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുവാ.
ആഹ് ഹ ഇനി എപ്പം കേയറണം ലഞ്ച് ബ്രേക്കാണോ?
ആ ഞങ്ങക്ക് അങ്ങനെ സമയല്ലേ മച്ച് അങ്ങനെ സമയൊന്നുല്ല ഇപ്പം തെരക്കില്ലാത്തൊരു കടയാ. അപ്പൊ ആള് വരുമ്പോ മാത്രേ ഉള്ള ഇതേ ഉള്ളൂ?
ആഹ ലഞ്ചക്കൊ കഴിച്ചോ? ആഹ കഴിച്ചല്ലോ ആ എന്തക്കേണ്ടായിരുന്നു? സ്പെഷ്യൽ വല്ലോണ്ടായിരുന്നോ?
സ്പെഷ്യലോന്നുല്ല ഇന്ന് ചക്കക്കുരു മാങ്ങാ ചാറൊക്കേ
ആഹാ ആ ചക്കകുരു മാങ്ങയിട്ട് വെച്ചതാണോ?
ചക്ക കുരു മാങ്ങ ഇട്ട് വെച്ചു.
ആഹ ഞാൻ എന്നു മെനഞാന്നെങ്ങാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടായിരുന്നു. ചക്കൂര് മാങ്ങയിട്ട് വെക്ന്നത് ഇല്ല ഇല്ല വെച്ചിട്ടില്ല ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. വെക്കണന്ന് ആഗ്രഹോണ്ട് പക്ഷെ ഇവിടെ ചക്കകുരു എല്ലാർക്കും ഗ്യാസാ. പിന്ന് ഞാൻ തന്നെ തിന്നേണ്ടി വരും അത്
ആഹാ ഇവിടെ ഞങ്ങക്ക് ഞങ്ങടെ വീട്ടിലൊക്കെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടാ. ഇപ്പ ഇനി ചക്കാസിസ
ആഹ സീസൺ ഉം ഇല്ല ഇപ്പ ഇവിടെ ഫ്രിഡ്ജ്ല് ചക്ക സ്റ്റോക്കാ. ഇവിടെ അമ്മയാന്നെങ്കിൽ എവിടുന്നെങ്കിലക്കെ ഞങ്ങടെ വീട്ടിലില്ല ചക്ക പക്ഷെ എവിടുന്നെങ്കിലോക്കേ കിട്ടുമ്പം രണ്ടോ മൂന്നെണ്ണം അടത്തിട്ട് അത് അരിഞ്ഞരിഞ്ഞരിഞ് ഫ്രിഡ്ജിൽ ഓരോ കവറിലാക്കി കെട്ടിയങ്ങ് വെ
ആണല്ലേ
ഉം ഞൻവിടെ ആരാഴ്ച വരെ മൊത്തം എടുക്കു
ആഹ് അത അങ്ങനെ ഇങ്ങ് പോവത്തില്ല പിന്നെ ആഹ വൈുന്നേരം പിള്ളേരൊക്കെ വരുമ്പോ കുമ്പളൊക്കെ ഉണ്ടാക്കുവാണെ നല്ലതല്ലേ?
ആഹ ചക്ക പഴുത്തചക്ക കൊണ്ട് ഉണ്ടാക്കണം. നല്ലതാ അതൊക്കെ ഇഷ്ടാ അതന്നെ ആ കഴിയും കഴിക്ക അത് പക്ഷേ ഞങ്ങള് റവ വെച്ചിട്ടാ ഉണ്ടക്കാ റവ. അരിപ്പൊടിയല്ല റവ വെച്ചിട്ടുണ്ടാക്ക നല്ല ടേസ്റ്റ. ആഹ നല്ല ടേസ്റ്റ് പുള്ളേര് ക്കതാ ഷ്ടം ഇവടെ ഉം ഉം അ പ്രത്യേക വേറെന്തോ ഒരു സുഖ
ആ ഇനി എനി ആ സീസ് ഇത് കഴിഞ്ഞ ഞാർണോ ഇനി കിട്ടാനില്ല.
പിന്നെ ഇപ്പൊ ചക്കയും കൊള്ളത്തില്ലല്ലോ? അല്ല വെള്ളം കെറും ചില ചിലചക്കകളിൽ വെള്ളം കേറും അപ്പൊ പിന്നെ ഭയങ്കര നമ്മ കഴിക്കാനും തോന്നത്തില്ല ആ ഇവിടെ അമ്മ നോര ക്കെ ഉണക്കി വെയ്കുമായിരുന്നു. കയി കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചത് ശരിയായില്ല. മഴയൊക്കെ ആയൊണ്ട് ഏ എങ്ങനെങ്കിലും ഇട്ട് ഒണ ഈ പക്ഷെ അത് പിന്നെ ഒരു ദിവസം ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് അത് കറുത്തുപോയി കറുകറാന്ന് പറഞ്ഞിരിക്കും. ഓളെ ഇച്ചിരി നമ്മള് ഈ ഉണക്കച്ചീനയൊക്കെ ഉണ്ടാക്കത്തില്ലെ അതുപോലെ കിട്ടോൺ, പക്ഷേ ഇത് പച്ചയ്ക്കാ ഉണക്കുന്നത്? പച്ചക്ക് ഉണക്കിയിട്ട് ടിന്നിലിട്ട് വെച്ചേക്കും പക്ഷെ നല്ല ഒരു കട്ടിയായിട്ട് തന്നെ ഇരിക്കും പക്ഷെ ചില സമയത്ത് അത് തിക്കാവും
ആണല്ലേ
ഉം ചില സമയത്ത് ഞാൻ ആദ്യമായിട്ടാ അങ്ങനെയൊക്കെ ച ച്ചോ ഉണക്കി കഴിക്കുന്നത് ഉം ചീനിയൊക്കെ കഴിക്കാം ആ എന്നാ ശരിയടാ ഉം പറഞ്ഞാള